ഹലോ കേക്കവോ ഞാനോ ആ ഓക്കെ ഇല്ല ഞാൻ കിടക്കുന്നില്ല ഇങ്ങനെ ഫോനൊക്കെ ൾച്ചൊണ്ട് ഇങ്ങനെ ഇരിക്കുകാണ് സ- ത്യം പറഞ്ഞ
ആ ഫോണിലെന്തോന്നാ സോഷ്യൽ മീഡിയ അതേ അല്ലാതെ സിനിമ എന്തെങ്കിലും കാണുന്ന
ഈ ഇൻസ്റ്റഗ്രാം തന്നെയ അല്ലാതാപ്പെന്താ ഇൻസ്റ്റാഗ്രാമന്നെ ഫുള്ള് ടൈം ഇപ്പൊ നമ്മള് ഒരു റീൽ ആ ഒരു റീലേ കാണുള്ള പറഞ്ഞി ട്ടിരിക്കുമ്പോ നമ്മൾ ആ സമയത്ത് പത്തമ്പത് റീലായിരിക്കും കാണ
ആഹ് ഒന്ന് രണ്ട് മണിക്കൂർ പോണ തറിയത്തില്ല ഞാൻ ഞാന് ചില നേരത്തെ ഇങ്ങനെ തന്നെ ആഹ്
ഞാനും ങ്ങനെ കിടക്കുമ്പോ ങ്ങനെ അതായത് ശരി ഓക്കെ ഫോണില് നോക്കാം ഇപ്പൊ പ്പൊ നമ്മള പ്പോ നമ്മള് ഫുഡോക്കെ കയിച്ചു പല്ല്ഒക്കെ തേച്ച്ങ്ങനെ കടക്കാനാവുമ്പോ ഫസ്റ്റ് ഫോൺ എടൂ ക്കും ഫോണെടുത്തിട്ട് ഓക്കേചെലപ്പോ പത്ത് മണിയായിട്ടുണ്ടാവൂലെ അപ്പോ പത്ത് മണിയോ അല്ലെങ്കി പയി നൊന്ന് മണിയൊക്കെ ആയിരുന്നു അപ്പൊ പിന്ന നമ്മളിങ്ങനെ ശെ രി നോക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഫോണ് നോ- കാന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് എടുത്താ അങ്ങോട്ട് ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങട്ട് പോവ
ആഹ് അത് തന്നെ ഞാനും പാകല്ല പകല് ജോലിയുടെ ടൈമില് ഒരു നോട്ടിഫിക്കേഷൻ ന്തെങ്കിലും ങ്ങനെ വരും അരുമ്പോ വിവിചാരിക്കുംആ അത് എന്താന്ന് പറഞ്ഞിങ്ങനെ നോക്കി ആ ജോലി ഫുള്ളാവാതും ഇല്ല്യ ഇതിനകത്ത് കൊറേ നേരം ആവുകയും ചെയ്യാം അങ്ങനെ കൊറേ അ- പറ്റു ന്നുണ്ട് എന്താന്ന് വച്ചാൽ അറിയത്തില്ല ഒരു അഡിക്ഷൻ പോലെ ങ്ങനെ ആയി വര-
ആ അതെ അതെ സത്യാണ് ട്ടോ അതായത് ഏ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ങ്ങനെ പറയുന്ന കേട്ടണ്ട് ങ്ങനെ ഫോണൊ- സൈലന്റ് ആക്കിയിട്ട്എ കടന്നുറങ്ങണം അതായത് ഏ- ആ ഫോണ സൈലന്റ് ആക്കി കടനോറങ്ങി നമുക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ- കമ്മിയകല്ലോ അതായത് പെട്ടന്ന് പുറത്തുനിന്ന് ആരെേങ്കിലും വിളിച്ചോ പറയുമ്പോ ആ അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആവൊല്ലോ പക്ഷെ ഞാനങ്ങൻ ഇല്ല പക്ഷെ ഞാനങ്ങനെയല്ല ട്ടോ എനിക്കെന്തോ ഈ ഫോണൊക്കെ സൈലന്റ് ആക്കുകന്ന് അത്പറഞ്ഞ എനിക്ക് ഭയങ്കര ഇറിട്ടേഷനാ ണ് കാരണം ആ സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കോള് വര വരുണ്ടാവ
ആ ഞാന് സൈലന്റ് ആക്കി ങ്ങനെ വെക്കാറില്ല മക്കള എടുക്കുമ്പോ അവരിങ്ങനെ ആക്കി- ക്കനെങ്കി ചിലപ്പോ പറയത്തില്ല എന്തെങ്കിലും ആണ് അത്യാവശ്യം ഞ- സൈലന്റ് ആകിയിട്ടുന്ന നേരത്തായിയിരിക്കും ഇവടെയ് ങ്ങനെ വരുന്നത്
ഉം അതെ ഞാന പിന്നെ ങ്ങനെ പ്പോൾ ഇങ്ങനെ സൈലൻറ് ആക്കി വെക്കാറില്ല അപ്പോൾ ഇങ്ങനെനമ്മളെനോട്ടിഫിക്കേഷന്ന് നമ്മള് ങ്ങനെ കടക്കുമ്പോ മ്പോളൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോ നമ്മള് വാട്സആപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോ- നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും എന്തൊക്കെയ ഭയങ്കര സീരിയസ് ആഹ്ഹേ ചിലര് വോയിസൊക്കെര്കും അയക്ക അപ്പൊ നമ്മള് ആഹ് അപ്പൊ ഞാനൊക്കെ ചെൽപ്പങ്ങനെ പിള്ളേരൊക്കെ വോയിസൊക്കെ അയക്കും പിന്നെ എന്താന്ന പറയുമ്പോ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോ വർത്തെ ചുമ്മാമെസ്സേജ് ആയി പക്ഷെ ആ പ്പങ്ങനെ പോയിട്ട് ആ മെസ്സേജ് കാണാനായിരിക്കും പോയിട്ടുണ്ടാവ പക്ഷെ നേരെ ഇൻസ്റ്റാഗ്രാമിലോ അത യൂട്യൂബിലോ ഫേസ്ബുക്കിലോക്കെ ആയിട്ടുണ്ടവും
ആ ചെറിയൊരു വീഡിയോ നമ്മള് കണ്ട പിന്നെ അതില് പിടിച്ച് അങ് നമ്മളങ്ങ്- കണ്ട് കണ്ടങ്ങ് തായിപ്പോവുംഹിഹി പിന്നെ സമയം നോക്കുമ്പോഴാണ് ഇത്രയും സമയായോന്ന് ചിന്തിക്കും പക്ഷെ ഞങ്ങള് വേറെ ജോലിയെല്ലാം ചെയ്യുമ്പ നമ്മക്ക് കുറച്ച് ട്ടെന്ന് മടിപ്പ് തോന്നും പക്ഷെ ഇതങ്ങനെ തോന്നാറുല്ല
സത്യായിട്ടും അതെന്താണാവലെ നമ്മളൊരു ഇപ്പൊ അതേപോലെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെലപ്പോ ഒന്ന് രണ്ട മണിക്കൂറല്ല ചെലപ്പോ ഒരു ഹാഫ് ഡേ തന്നെ പോകഉമ്നേ ക്ക്ങ്ങനെ മടുപ്പൊന്നും വല്ലാതെ തോന്നൂല എന്തായാലും അതാണ് പ്പയ് എത്രമാത്രം ആസോഷ്യൽ മീഡിയ നമ്മളെ ജീവിതത്തിൽ എഫക്ട് ചെയ്തിട്ട്ണ്ട്ന്ന് തോ- ദഹൻ തന്നെയാണ് ഇതും
ആ ഇപ്പൊ ഇന്റർനെറ്റ് യുഗല്ലേ ഒരു വീട്ടില് ഒരാളിനെക്കാളും കൂടുതലാണ് ഫോണിന്റെ എണ്ണം
അതെ അതെ അതായത് ഇപ്പൊ ഇപ്പ നമ്മളെന്തെങ്കിലും ഒരു മൂഡ് ഓഫായിട്ട് ഇരിക്കോ അല്ലെങ്കി സന്തോഷമായിരിക്കെ അല്ലങ്കിൽ നമ്മ ചിലപ്പോ ട്രിപ്പിന്റെ പ്ലാൻ ചെയ്യേ അയി നൊക്കെ ആവുമ്പോ ചിലപ്പോ ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ റീൽസ് തന്നെയാണ് വരുന്നത്.
ആഹ് കറക്റ്റ് നമ്മളെ ശരി - സിറ്റുവേഷനനുസരിച്ചുള്ളൊരു റീൽസ് അത് സെയിംആണ്. കറക്റ്റ് ആണ്.
അതെ അതായത് ഞാന്. ഇങ്ങനെ ഒരു ഒരു മാസം രണ്ടു മാസം മുന്നെ ഞാനിങ്ങനെ ജിമ്മിന്റെ കാര്യത്തിനൊക്കെ.
അതെ ജിമ്മിന്റെ ജിമ്മി- ജിമ്മിന് പോണംന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വിചാരിച്ചിട്ടേ ഉളളൂ. ട്ടോ
ആഹ്
ജസ്റ്റ് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആരോടോ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ മുതല്. ആ രണ്ടു ദിവസം ഫുള്ള് ജിമ്മിന്റെ. വർക്ക്ഔട്ട് ആയിരിക്ക വന്ന
ആഹ്
പിന്നെ അതെ പോലെ ഞാനൊരു ബിസിനസ്സ് ചെയ്യാൻ പ്ലാനുണ്ടായിരുന്നു. അപ്പൊ ആഹ് അപ്പം ഞാനൊരു ജ്വല്ലറി ബിസിനസ്സ് ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തേക്കുന്നെ അപ്പൊ നോ - ക്കുമ്പോ ഫുള്ള് ആ ബിസിനസിന്റെന്നെ.
അത് ഞങ്ങള് ഒര് ഇതെടുത്ത് ഇങ്ങനെ കണ്ടാ പിന്നെ അതുമായിട്ട് ബന്ധം വേറൊന്നും ഞങ്ങക്ക് കാണാൻ പറ്റത്തില്ല ഞാന്ന്നാള് സ്വർണ്ണ ത്തിന്റെ ലൈറ്റ് വേറ്റ് ജ്വല്ലറി ഏരിയ പരസ്യം കണ്ടു പിന്നെ എപ്പോഴ ടുത്താലും അതേ ഉള്ളു.
ആഹാ അതെ അതെ ആഹ് നമ്മള് എന്താ പറ- യാ പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ പണ്ട് കാലത്ത് ഈ ഫോണൊന്നും ഇല്ലാതായത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ദിവസം പോലെ ഫുൾ ടൈം ഫോണൊന്നും മാറ്റിവെക്കാൻ നമുക്ക് പറ്റില്ല.
ആഹ് അതില്ലെങ്കി പിന്നെ എന്താണ് സംഭവിച്ചത് എന്താണ് കാര്യങ്ങളല്ല ഒന്നുല്ല ഒരു അറിവില്ലാ- ത്ത പോലെയാണ് എനിക്ക് തോന്ന്ണത് ല്ലോ എന്ത് തോന്നി നഷ്- ഷ്ടപ്പെട്ട ഞങ്ങള് കാര്യങ്ങളെല്ലാം ആ ഫോണിനകത്ത് ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുമ്പോലെ ആണ്.
അതെ ആഹ് അതെ സത്യം നു. ആഹ് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതി ഈ പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു. ഇപ്പൊ പണ്ട് കാലം ഇപ്പൊ എന്റെ ചെറുപ്പത്തെ കാലം ഇപ്പൊ ഇപ്പോഴത്തെ കാലം നോക്കുമ്പം. ഭയങ്കര ഡിഫറൻസ്ണ്ട് സത്യം പറഞ്ഞ
ആഹ് നല്ല ഡിഫറൻസ്ണ്ട് അന്നത്തെ കാലത്ത്ന്ന് വെച്ചാ മനുഷ്യന്മാരെതമ്മിലൊരു സ്നേഹബന്ധവും.
അതെ അതെ.
ഒരു സഹകരണം എല്ലാം ഉണ്ടായിരുന്നു അയൽ അയൽവക്കത്തെ വീടുകള് തമ്മിലും എല്ലാം ഒരു ബന്ധവുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് വീട്ടിലുള്ളവർ തന്നെ പരസ്പരം സംസാരി ക്കാൻ സമയമില്ല
സമയമില്ല അതായത് എന്ത് ഇപ്പോ എല്ലാ വീട്ടിലും അതെ ഇപ്പൊ നാല് പേരുണ്ടെങ്കിൽ നാല് ഫോണും ഉണ്ടാവും ഓരോ മൂലയിൽ ഇരിക്കുന്നുണ്ടാവും പരസ്പരം ഫുള്ളായിട്ട് സംസാരി അത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഓ അങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ ഇ ഇപ്പ നോക്കിയോക്ക് അവ ഒന്നുല്ല കാരണം ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ പക്ഷെ ഫോൺ. ഉള്ളിലേക്കെല്ലാവരും
ആഹ് ചിലോർക്ക് ഇപ്പ അങ്ങനെ ഒരു ശീലമുണ്ട് യൂട്യൂബ് കണ്ടാലേ വൽ കൊച്ചുങ്ങളെ കാര്യം മാത്രമല്ല വലിയ ആൾക്കാർക്ക് അവർക്ക് യൂട്യൂബ് കണ്ടാ മാത്രമേ ആഹാരം കഴിക്കാൻ പ എങ്ങനെ എന്റെരു ഫ്രണ്ടിനെ എനിക്കങ്ങനെ അറിയാം ഫുഡ് കഴിക്കാൻ പ്ലേറ്റിലെടുക്ക അ പ്പോ യൂട്യൂബ് ഫോണിലാണിലോൺ ആകും
ഉം അതെ അല്ല ഇപ്പോ കുട്ടികളെ കാര്യമാണെങ്കിലും അതെ ഇപ്പോ ഒന്ന് രണ്ട് വയസ്സാകുമ്പോ തന്നെ അവർക്ക് എങ്ങനെ കണ്ടുപിടും അവര്ക്ക് എങ്ങനെയറിയാന്ന് അറിയില്ല എങ്ങനെ ആഹ് ഒന്ന് രണ്ട് വയസ്സ് ആ ഒരു സമയത്ത് ആ ഒരു പിള്ളേര് സുഖായിട്ട് പാസ് വേഡൊക്കെ ഏ തുറന്ന് നേരെ യൂട്യൂബിൽ പോയിട്ട് അവന്റെ കാർട്ടൂൺസ് വെക്കും
ആഹ് അത് തന്നെ അവര് കണ്ട് കണ്ടിപ്പ യൂട്യൂബ് എടുത്ത പിന്നെ കാർട്ടൂൺ തന്നെ കാണ് ണേ ഇ ടെ അങ്ങനെ ഞാൻ ലോക്ക് ലോക്ക് എടുക്കാൻ അവർക്കറിഞ്ഞൂടാ ലോക്ക് എടുത്തു വെച്ചാ അവരെപ്പോഴും ഫോൺ എടുത്തു കൊണ്ട് പോകും
ഇവര്ക്ക് എങ്ങനെ ആഹ് അത് ഇവർക്ക് എങ്ങനെയെന്നും അറിയില്ല പെട്ടന്ന് ഇപ്പ ഇപ്പൊ എന്റെയൊക്കെ ഒരു കാലമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആ ഒരു വയസ്സാണ് എനിക്ക് പോലും എനിക്കൊരു ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ സമയത്താണ് എനിക്കൊരു ഫോണ് കിട്ടിയത് സ്വന്തമായിട്ട് അതായത് അത് ആഹ് ഇങ്ങനെ എന്റെ കോളേജ് എന്റെ ഡിഗ്രി കോളേജിക്ക് ഇങ്ങനെ മൂന്ന് മണിക്കൂറുണ്ട് അപ് കോളേജിക്ക് പോകും അതായത് രാവിലെ മൂന്ന് മണിക്കൂറും വൈകീട്ട് മൂന്ന് മണിക്കൂറും അപ്പൊ അങ്ങനെ ഫോണ് മസ്റ്റാണ്
ആഹ്
ആഹ് പിന്നെ പിന്നെ കോളേജ് ഞാൻ കോളേജിലെത്തിയ സമയത്തിങ്ങനെ സോഷ്യൽ മീഡിയൊക്കെ വരുന്ന സമയാണപ്പോത് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ബുക്സൊക്കെ അയക്കുന്ന ഒരുതായിരുന്നു സ്റ്റാർട്ടിങ്ങായിരുന്നു അപ്പൊ അപ്പപ്പിന്നത് മസ്റ്റാണ് അപ്പ ആ ഒരു സമയത്താണ് എനിക്ക് ഫോണ് കിട്ടിയത് സത്യം പറഞ്ഞാ എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ ഫോൺന്നുണ്ടായി ല്ല ഏട്ടമാരത്തിയുണ്ട് അത് അതിന്റെതായ ഇതുണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിലെ സാധാ സ്വിച്ച് ഫോൺ അത്രേ ഉള്ളു എനിക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയറിലൊക്കെ ആഹ് എനിക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയറിലൊക്കെ സ്വിച്ച് ഫോണായിരുന്നു പിന്നെ ഫസ്റ്റ് ഇയറിന്റെ പകുതിയോ സെക്കൻഡ് ഇയറോ സംതിങ്ങാണ് ആഹ് അപ്പോ ഏട്ടന്റെ ഒരു പഴയ ഫോൺ അത് പുതിയതല്ല ഏട്ടന്റെ ഒരു പഴയ ഫോണ് പക്ഷെ ഈ ആഹ് ആ ഒരു ആഹ് കാലഘട്ടത്തിൽ അതാണ് ഇപ്പൊ നോക്കിട്ടി ഇപ്പൊ ജനിച്ചു വീണ ജനിച്ചു വീഴുണ തന്നെ സത്യം പറഞ്ഞാ ഫോണിന്റുള്ളിക്കാന്ന് പറയാം
അത് തന്നെ ആ ഫോപ്പട്ട് ഫോണും സോഷ്യൽ മീഡിയയും കൊണ്ട് ഓ കൊറച്ച് കാര്യങ്ങൾ വച്ച് നോക്കിയാ ഗുണങ്ങളുമുണ്ട് പക്ഷെ കൊറെ ദോഷങ്ങളുമുണ്ട്
അതെ അതെ ശരിയാ ശരിയാ അല്ല പക്ഷെ കു ഈ എനിക്ക് തോന്നുന്നേ ഈ കൂടെ കാർട്ടൂൺ ദോഷങ്ങളായിരിക്കും കൂടുതല് തോന്നും. കാര്ണം എത്ര പേരാണ് ഇപ്പൊ കുടോടി സമയത്തൊക്കെ കണ്ടില്ലേ.
പിന്നെ ഈ അഡിക്ഷൻ ഗെയിമുകളുണ്ടല്ലോ അത് കളിച്ച് പൈസ നഷ്ടപ്പെട്ട് കൊറേ കുട്ട്. ട്ടികള് ഇപ്പ ഈടക്ക് മരിച്ചല്ലോ ആ അതൊക്കെ പക്ഷെ അതൊക്കെ നിർത് ത്തലാക്കണം അത് ഉണ്ടാക്ക്ണോരന്നെ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്ന് വെച്ചാ മനുഷ്യന് തെറ്റായ ഒരു ഇതല്ലേ കൊടുക്. ക്ക്ന്നത്ത്
അതെ അതെ അല്ല അതെപോൽ. മറ്റേ ഹ് കൊറോണ സമയത്ത് ആ ബ്ലൂ ഗ്ലെയോ അങ്ങനെ എന്തൊരു.
ആഹ് ഒരു ഗേ ഇതുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അത് കേൾക്കാനേ സമയുള്ളായിരുന്നു
ആഹ് അതെ അ എത്ര കുട്ടികളാ മരിച്ചത്
ആഹ് അത് തന്നെ ആഹ് അതൊണ്ട് പിന്നെ പണ്ട് കാലത് ത്ത്ന്ന് വെച്ചാ ഞങ്ങ ആ ഒരു വിവരം അറിയണങ്കി. ഗൾഫില് അങ്ങനെയൊക്കെ ഒരു വിവരം അറിയൊണെങ്കി ഞങ്ങൾ ലെറ്റർ അയച്ച്. അതൊരിടുത്ത് എത്തി ഒരു മാസം എല്ലാം പിടിക്കും അല്ലെങ്കി ടെലിഗ്രാം ആണെങ്കിൽ ഇന്ന് രാവിലെ പറഞ്ഞാൽ വൈകിട്ട് ത്തും പക്ഷെ ഇപ്പോഴാണെങ്കി ഒരു സെക്കന്റ് മതി ഇവിടന്ന് അങ്ങോട്ട്. ആ ഒരു മെസ്സേജ് അയച്ചാ അപ്പോഴേ അവർക്കത് കിട്ടാണ് അതൊക്കെ ഒരു വല്ലാത്തൊര് അത്ഭുതമാണ്.
യെസ് അതാണ് അത് അതൊക്കെ ഉള്ളു കൊറച്ചു പക്കാരം അതായത് ഇപ്പൊ ചെലേവര് ഇപ്പൊ പ്രവാസികളെ തന്നെ ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞട്ടായിരിക്കും ചെൽപ്പോ വരാ. കാണൻ കൂടുതൽ ചിപ്പുണ്ടാവ പക്ഷെ ഇപ്പോ അങ്ങനെയല്ലല്ലോ ഇപ്പൊ.
ഉം എല്ലാം നമുക്ക് വീഡിയോ കോൾ എല്ലാം നേരിട്ട് നമ്മളെ ആഹ് അടുത്തില്ലന്നെ ഉള്ളു പക്ഷെ കാര്യങ്ങളെല്ലാം ഞങ്ങക്ക് ഞ അറിയാൻ പറ്റും.
നമുക്ക അറിയാൻ പറ്റും അതെ അതൊരു പ്ലസ് പോയിന്റ് ആണ് അല്ലാതെ. ബാക്കിയൊക്കെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും നമുക്ക് ദോശാണ് വരുന്നത് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ
ആഹ് കൂടുതലും ദോഷങ്ങളാണ് ഒരു മുപ് പ്പത് ശതമാനം ഉപകാരമാണ് പക്ഷെ നല്ല രീതിക്ക് ഉപയോഗിച്ചില്ലെങ്കി എഴുപത് ശതമാനത്തോളം ദോഷ മാണ് ഉണ്ടാവുന്നത്.
അതെ അതെ അല്ലേ ഇപ്പൊ പിന്നെ ഇൻസ്റ്റഗ്രാമിലല്ലെ ഓരോ എന്തൊക്കെയതറിയോ കാണുന്നത് സത്യം പറഞ്ഞാൽ ചില യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസും ഒക്കെ.